ഹലോ
ആ കേൾക്കുന്നില്ലേ
ആ ആ കേൾക്കാം
ആ എന്തൊക്കെ വർത്താനം
ആ നല്ല വിശേഷം എന്തുവാ അവിടെ എന്തുവാ
ഇവിടെ അങ്ങനെ പോണ് കുളിയക്ക കയിഞ്ഞിരിക്ക
ഫുഡ് കഴിച്ചോ
ഫുഡ് കഴിച്ചില്ല ഭക്ഷണക്കെ റെഡിയാക്കി വെച്ചിണ്
ഉം ഉം മഴയുണ്ടോവിടെ
ഇന്നു മഴ കൊറവാണ്
ഉം
അവിടെ
ആ ഇ ഇവിടേം മഴ ഇന്നങ്ങനെ പെയ്തിട്ടില്ല ഇന്ന് മഴ കൊറവായ് ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു ഭയങ്കര മഴയായിരുന്നു ഇന്നല
ആ ആ ആ ഇന്നു മഴ കുറവാ
ഉ ഉം ഇത് എവ്ടെ വെള്ളത്തിന്റെ പ്രശ്നൊക്കെ വല്ലോ ഉണ്ടോ മഴ പെയ്യുമ്പോ വെള്ളപ്പൊക്കം ഇങ്ങനെ വല്ലം ഉണ്ടോ
ഇവിടെ അങ്ങനെ വെള്ളം കയറാത്ത സ്ഥലമാണ് തോട് പുഴ അങ്ങനെ പാടം ഒന്നുല്ല കുറവാണ്
ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ
അപ്പൊ പിന്നെ വല്ല്യ വെള്ളത്തിന്റെ അങ്ങൻത്തെ ബുദ്ധിമുട്ട്ന്നില്ല
ആ ഇവിടെ അങ്ങനെ പ്രശ്നഒന്നു ഇല്ല ഇവിടെ ഇപ്പൊ പാടം തോടൊക്കെള്ളണ്ട് വെള്ളമൊക്കെ അങ്ങ് ഒഴ്കി അങ്ങ് പൊക്കോളും മതം ഏ നല്ല മഴ വരുമ്പോഴേക്ക് വെള്ളം ഏ പാടത്ത് ന്ന് വെള്ളം നറഞ്ഞിട്ട് ആ റോഡിലോട്ട് വെള്ളം കേറും അപ്പൊ പിന്നെ വണ്ടികൾക്കൊക്കെ പോവാൻ ബുദ്ധിമുട്ടാണ്
ആ അത് ശരി പാടത്ത് കൂടായിരുമ്പോ റോഡ്
ആ പാടത്തിന്റെ നടുക്കൂടെക്കെ റോഡുണ്ട് ഇവിട അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മഴ വന്ന് പാട പെട്ടെന്ന് വെള്ളം നിറഞ് റോട്ടിലോട്ട് കേറിക്കഴിഞ്ഞാലാണ് പ്രശ്നം
ആ ഈ പ്രാവശ്യം പിന്നെ അങ്ങൻത്തെരു മഴൊന്നും പെയ്ത്
അതെതെ തെ ആ ഇപ്രാവശ്യം പിന്നെ മഴ കുറവാണ്
ആ മഴ ങ്ങനെ എന്നും മൂ മൂടല്ണ്ട് പക്ഷെ മഴ മഴ അല്ല ഉം
ഉം ഉം ഉം ഉം നീ എങ്ങനെയാണന്ന് അറിയത്തില്ല ഇനി ഈ മാസം തൊട്ട് ട്ട് മഴയായ ചിലപ്പോ ഇങ്ങനെ കണ്ടിന്യൂസ് പെയ്തു കഴിഞ്ഞാ ചിലപ്പോ പ്രശ്നാവും
വീട്ട്ക്ക് കേറിനോ മറ്റേ പ്രളയകാലത്തൊക്കെ
ഏ ഇല്ല ഇല്ല ഇല്ല
ആഹ്
നമ്മുടെ ഇവിടെ എങ്ങും പ്രശ്നൊന്നും ഇല്ലാരുന്നു കൊറെ സ്ഥലത്തൊക്കെ വീടൊക്കെ മുങ്ങി പോയില്ലേ ആ സമയത്തൊക്കെ
ആ ഭയങ്ക അങ്ങനത്തെ ഇത്ണ്ടാവുമ്പോ നമുക്ക് വെള്ളം വരുമ്പോ ത്ത് പേടിയാവല്ലോ അത് മാറും ഉം അതൊരു മറക്കാത്തൊരു അനുഭവം ആണല്ലോ
ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല
ആ വെള്ള പ്രളയം കൊറോണ ഒക്കെ
ഉം കൊറോണ
അങ്ങന പി
പിന്നെ കഴിഞ്ഞ വർഷം ചൂരമ്മലേൽ അവിടെ ഇതുപോലെ മഴ പെയ്ത് ഭയങ്കര ഇതല്ലായിരുന്നോ കഴിഞ്ഞ വർഷം
അതന്നെ വായ അധികം പെയ്യുമ്പോ ഒരു പേടിയാണ്
അതെ അതെ
നിക്കാതെ പെയ്യുമ്പളേ മലേന്റെ ആ മലപ്രദേശൊക്കെ ആവുമ്പോളേ ഈ മലകളൊക്കെ ഉള്ള
അവിടെ അവിടെ എങ്ങനെയാ പ്രദേശം എങ്ങനെയാ മണ്ണാ അതോ
ഇവിടെ പിന്നെ അങ്ങനെ പറമ്പ് മോഡലാ മൊത്തത്തിന് ആ മലല്ല മല കുറവാണ് കൊറേ പോയിട്ട് അടു ത്തൊക്കെ കൊറവാ അങ്ങൻത്തൊരു ബുദ്ധിമുട്ടില്ല മലേന്റെ ആ ഇന്റെ വീടിന്റെ അവിടെക്കെ മലേണ് ഞങ്ങള സ അവിടെ അവിടൊക്കെ ഇങ്ങനെ വേ ഇവിടെ
ഇവിടെ അങ്ങനെ മലയൊന്നും ഇല്ല ഇവിടെക്കെ മൊത്തം നമ്മുടെ സാധാ പോല തന്നെ
ആഹ് ആഹ്
മരങ്ങളും പാടങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതല്
ആ കൃഷികളൊക്കെ ഉണ്ടോ
ആ കൃഷികള് നമക്കില്ല അല്ലാതെ കൃഷികളൊക്കെ ഉണ്ട് നെൽ നെൽ കൃഷികളൊക്കെ ചെയ്യുന്നവരൊക്കെ ഇണ്ട് നെൽ കൃഷി വാഴക്കൃഷി ഉം
ഉം
ഇല്ല നമ്മുക്കല്ല ആ നെൽ കൃഷി ചെയ്യുന്നവരുണ്ട് ആ ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് ഒണ്ട് ഒണ്ട് നെൽകൃഷിയൊക്കെ ചെയ്യുന്നവരുണ്ട് ഇവിടെ
ആ ഇപ്പ ഈ ഭാഗത്തൊന്നും അങ്ങനെ നെല്ലില്ല വാഴ അങ്ങനത്തെ ക്കണ്ട് നെല്ല് ഇപ്പൊ എവിടെ കാണണില്ല ഈ ഭാഗത്തൊന്നും പണ്ടൊക്കെ ഉണ്ടായി ഇഷ്ടോ
ഉം അതെ അതെ അതെ നമ്മുടെ ഇവിടെക്കെ ചെയ്യുന്നവരുണ്ട് നെൽ കൃഷികള് കൂടുതലും ഉം
പിന്നെ വേറെന്താ
ആ വേറെ വിശേഷം ഒന്നുമില്ല മഴയുടെ ഇതും ഇത് ഒരേ ശക്തമായിട്ട് മഴ പെയ്യുമ്പോ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഇതാണ് വെള്ളം കേറുവോ അങ്ങനെയുള്ള താന്ന പ്രദേശങ്ങളിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കല്ലോ അവർക്കൊക്കെ പെട്ടെന്നങ്ങ് വെള്ളം ത്തില്ല
കേറും ആഹ് അതന്നെ താഴ്ന്ന ഭാഗത്തുകാർക്ക് വെള്ളം പെട്ടെന്ന് കേറും അങ്ങനെ അനുഭവം ഉണ്ടാവുമ്പോ നമുക്ക് മഴ വരുമ്പോത്ത് പേടിയാണ്
അതെ അതെ അതെ
വീടൊക്കെ
ഉം പിന്നെ ആഹ് അതെതെ പിന്നെ ഈ മല മലയുടെ ഈ സൈഡിലൊക്കെ താമസിക്കുന്നവർക്ക് ഡാമിന്റെ അവിടോക്കെ താമസിക്കുന്നവർക്ക് ഇപ്പൊക്കെ പിന്ന ഭയങ്കര ബുദ്ധിമുട്ടല്ലേ വെള്ളം ഇങ്ങനെ ഇതായി കഴിഞ്ഞാലും
ആഹ്
ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഉം അതെ അതെ ഉം കൈ ഉണ്ട് ഉണ്ട്
പഠിക്കണ് ആഹ് ഒരാള് ചെറുതാ
അല്ല വലിയ കുട്ടിയാണ്
ഏഹ് ഉം ഉം
ഉം അവിടെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയോ
ആഹ് എല്ലാരും സ്കൂള് പോയിണ് ഇനിയിപ്പം വൈകിട്ട് നാല് മണിയാവ നാലര ആവും
ഓഹ് ശെരി അവിടെ മഴ വന്ന് കഴിഞ്ഞാൽ തുണിയൊക്കെ ഒണങ്ങാനുള്ള സംവിധാനങ്ങളൊക്കെ ഇണ്ടോ
തുണിയൊക്കെ മോളിലങ്ങട് കൊണ്ടുപോയിടും ഉണങ്ങുമ്പോ എടു
ഓഹ് ഓഹോ ഹോ
വേറെ സംവിധാനം ഒന്നുല്ല
അല്ല ഞാൻ ചോദിച്ച ഇനി പുറത്ത് തന്നൊയിട്ടാണോ ഉണക്കുന്നന്ന് അറിയാൻ വേണ്ടിട്ടാ ചോദിച്ച
പോറത്ത് ഇന്നിപ്പോ കൊറച്ച് ഇന്ന് പോറത്തായിരുന്ന് ഇിട്ടണ കൊറച്ച് പിന്നെ എന്താ ഇണ്ടായപ്പോ ഉം
ഉം ഉം
തിപ്പ കുറച്ചിട്ടണ് ഇനിപ്പോ ഇങ്ങനെ ചെല ടൈമിലും ഇങ്ങനെ മൂടി വരും എടുക്കണോ എടുക്കണ്ടേ ല്ലിങ്ങനെ നിക്കാണ്
ആഹ്‌
ഇതിപ്പോക്ക ഉണങ്ങിയതൊക്കെ നനിം ഉം
ഉം ഞങ്ങൾക്കിവിടെ മോൾലോക്കേ വിരിക്കാനുള്ള സംവിധാനം ഉണ്ട് അത് കാരണം പിന്നെ കൊഴപ്പല്ല എന്നാലും തുണി ഒ മഴ ഈ അടുപ്പിച്ച് മഴ പെയ്യണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാ തുണി ഒണങ്ങി കിട്ടാനാണെങ്കിലോയ്
ആഹ്‌ അതന്നെ മക്കളെ സ്കൂളും റൂമൊക്കെ ഉണങ്ങാൻ പരാണ് പൊർത് ഇട്ടാലും പെട്ടെന്ന് ഉണ്ടാങും വെയില് ഇല്ലെങ്കിലും കാറ്റ് ഇങ്ങനെ തട്ടുമ്പളേ
ആഹ് ഈ ഈ സമയത്ത് ഈ മഴ സമയത്ത് നമുക്ക് എന്തായാലും പൊറത്തിടാൻ പറ്റത്തില്ലല്ലോ പിന്നെ നമ്മളത് ശ്രദ്ധിച്ച് അതെ ശ്രദ്ധിച്ചിരിക്കണം മഴ പെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ശ്രദ്ധ ച്ചിരുന്നിട്ട് ഓടി പോയി എടുക്കേണ്ടി
ആഹ് നമ്മള് ഫോണിലൊക്കെആയ കാണൂല്ല
അതെ അത് ശരിയ
വാതിലട ചാണ്ടേ ഇരിക്കുമ്പോ അങ്ങനെ നോക്കണം പൊർത്ത്ട്ടാ പിന്നങ്ങനെ ശ്രദ്ധി അല്ലെങ്കി പിന്നെ അങ്ങനെ ശ്രദ്ധിക്കൂല്ല പുറത്തേക്ക്
അതേ ഉം ഇതേവരെ ഫുഡ് ഏന്തുവാ ഉച്ചക്ക്
ഫുഡ് സാധാ ചോറ്ണ്ട് മുരിങ്ങകർ റിണ്ട് ബീഫ് വെററ്റിന്നണ്ട് ഹും
ഓഹ്‌ അയ്ശ്ശേരി ഉം ഉം മക്കാൾ ക്കൊക്കെ ഫുഡ് കൊണ്ട് പോണോ രാവിലെ സ്കൂളില്
ഇല്ല ഓലൊക്കെ സ്കൂന്ന് വാങ്ങല
ഓഹ്‌ ആഹ്ശേരി ആഹ് ഉം ആഹ്‌ ആഹ് ആഹ് ആഹ്‌
അപ്പൊ പിന്നെ ഇവിടെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ആരുല്ല ഞാനന്നെ ഉള്ളു
ഓഹ്‌ അത്ശരി ഒറ്റക്കോള്ളു അപ്പോ
ആഹ്‌ ഓറ്റക്കാണ് അപ്പൊ മക്കൾണ്ടായ ഫോണും കിട്ടൂല ആദ്യ ആദ്യ അവർക്കും വണ്ടി വരും ഉം ഓര് വരുന്നേന്റെ മുന്ന കൊറയൊക്കെ നോക്കലാ
ഉം ഉം ഉം അതെ അതെ അതെ
നിങ്ങള് പണിയൊക്കെ കഴിഞ്ഞോ വീട്ട
ആഹ്‌ പണിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു
നിങ്ങൾ രാവിലെ കുളിക്കായിരിക്കല്ലേ കുളിക്കെ
ആഹ്‌ അതെ അതെ അതെ
ആഹ്‌ ഫുഡ്‌ ഒക്കെ റെഡി ആയോ
ഫുഡൊക്കെ റെഡി ആയി ഉം വേറെന്താ കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ടോ അവിടെ
കൃഷിയായിട്ടൊന്നല്ല പിന്നെ ചെറുതായിട്ട് പച്ചക്കറൊക്കെ ഉണ്ടാക്കും ഇങ്ങനെ വീട്ടില് ചെറുതായിട്ട് ഞമ്മുടെ ആവശ്യത്തിനൊക്കെ അങ്ങനെ ചെറുതായിട്ടൊക്കെ അതിന്നും ഇല്ല പിന്നന്നെ മുളക് വൈതന അങ്ങനെക്കെ ഉം
ആഹ്‌ മതിയല്ലോ
ആഹ് അതന്നെ
നമ്മുടെ ആവശ്യത്തിന് ഉണ്ടാക്കാലോ
പിന്നെ പപ്പായുണ്ട് പിന്നെപ്പൊ മുരിങ്ങയില അങ്ങനൊക്കെ ഉണ്ട് ചീര
ആഹ്‌ ഉം ശരി
ഉം ഇങ്ങളങ്ങനെ ഉണ്ടാക്കല്ണ്ടോ?
ഏയ് ഇല്ല ഇല്ല ഇല്ല
ഉം ശെരി
മുറ്റത്തൊക്കെ വെള്ളം മുറ്റത്തൊക്കെ വെള്ളം നിക്ക്യേ അപ്പ മഴ പെയ്യ്മ്പഴേക്ക് ഞൻ
ഇല്ല മുറ്റത്ത് അങ്ങനെ വെള്ളം ഒഴുക്കി റോട്ട്ക്കണ്ട് പോകും
ആഹ്
വീട് കൊറച്ച് മോൾ ഭാഗാ അപ്പം
ആഹ് ഇപ്പം കൊഴ
ആഹ് മുറ്റത്ത് എന്നാലും ഇങ്ങനെ വാണം ക്കലാണ് ഈ വെളക്ക് വേം മഴയാവ്
ആഹ് അതെ അതെ അതെ
എല്ലോട്ത്തും വള്ക്കി പേടിയാണ് മക്കളൊക്കെ ഉം
ഉംഹ് ഉം ഹും
ങ്കം മഴാവുമ്പളേ വെള്ളങ്ങനെ വരില്ലോ മോൾത്തെ വെള്ളൊക്കെ ഒന്നായിട്ട് ഇങ്ങനെ അടീ എന്നാ ആയിക്കോട്ടെ സമയം ആയാല്ലോ
രി എന്നാ ശെരി ശെരി ശെരി ഓക്കെ